എന്തൊക്കെണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം
ഉം ജ് ഫുഡൊക്കെ കഴിചോ രാത്രിക്കതെ
ആഹ് രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ് കിടുന്നണ് എല്ലരും ഇവിടെ നേർത്തെ കെടുക്കും ഉ ഇവിടെ നേർത്തെ കെടക്കും ഉം മ് നല്ല മഴേണ് ന്ന് ഫുള്ള് മഴല്ലേ
ആ ഇന്ന് ഇവിടേം നല്ല മഴയാർന്നു
ഉച്ചയ്ക്കങ് തുടങ്ങിയതാ നല്ല മഴ രാവിലൊന്നും വല്യ ണ്ടായീനില്ല ഉച്ചായേന് ശേഷം നല്ല മഴയാണ്
നല്ല മഴ ആ ഇവിടെ നല്ല മഴ ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു
ഇന്നലെ വെയിലുണ്ടായിരുന്നോ ഇന്നലെ ഇവിടെ മഴയായിരുന്ന്
ഏഹ് ഇന്നലെ ക്ഷേ ഇവിടെ നല്ല വെയിലായിരുന്നു
ഉം
ഉ പിന്നന്നെ ണ്ടാക്കിപ്പോ ഇന്ന് കഴിക്കാനൊക്കെ
ഇന്ന് ഉച്ച ചിക്കൻ കറീം ചോറും ബീട്രൂട്ട് ഉപ്പേരീം
ആഹ് ആഹ് വെള്ളിയാഴ്ച ആയതോണ്ടാണോ ചിക്കന് ഇന്ന്
ആഹ് വെള്ളിയാഴ്ച ആയതോണ്ട് ഇവിടെ എടക്കടുക്ക് ചിക്കൻ തന്നെ ആഴ്ച്ചീൽ ആഴ്ച്ചീ രണ്ട് മൂന്ന് ദിവസൊക്കെ ചിക്കന്നാന്
അതെ ആ പിള്ളേർക്കു അതായിരിക്കിഷ്ടല്ലേ
ഉംമീനിനോട ആർക്കും വല്യ താല്പര്യല്ല
ആഹാ ആഹ് എന്ത് ഫുഡ് കഴിക്കൻ ഉണ്ടാക്കാന ഏറ്റവും ഇഷ്ട്ട
ഞാൻ അധികം ഉണ്ടാക്കിയത് ഇങ്ങനെ സ്നാക്ക്സ് വൈകുനേരത്തെ സ്നാക്ക് അങ്ങനത്തൊക്കെ അധിക ഇണ്ടാക്കല് ചോറ് കറി അതൊന്നും ഉണ്ടാക്കലുണ്ട് ഇവിടെ ഉമ്മേന അധികം അങ്ങനത്തൊക്കെ ഉണ്ടാക്കും
ആഹ് അല്ലാതൊക്കെ ഇപ്പൊ നമുക്ക് ഫോണൊക്കെ കണ്ട ഇഷ്ടം പോലെ ഉണ്ടാവും നല്ല നല്ലവെറൈറ്റി ഫുഡുകളൊക്കെ ഉം ഉം കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ
കേക്കൊന്ന ഉണ്ടാക്കില്ല ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് ശരിയായില്ല
അതെയ ആഹ് ആഹ്
എനിക്ക്അതിനോട്ള്ള താല്പര്യം പോയി
ആഹ് എനിക്കും എനിക്ക് കേക്ക് ഇണ്ടാക്കാൻ ഇഷ്ട കേക്ക് ഇണ്ടാക്കാറുണ്ടായിുന്ന ഒരു സമയത്ത് ഭയങ്കര കേക്ക ഉണ്ടാക്കി ഭയങ്കര ട്രെൻഡയില്ലായിരുന്നു
ആ കൊറോണന്റെ ടൈമില്
അന്നേരം ഞാൻ കുറെ കേക്കുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സെയിലിനൊന്നുല്ല നമക്ക് വീട്ടിൽ തന്നെ കഴിക്ക ക്ക പാകത്തിന് അങ്ങനെ ഫോണില ക്കെ നോക്കി ക്രീമ ഒക്കെ വെച്ച ഉണ്ടാക്കി അങ്ങനെയൊക്കെ കൊറേ വല്യ ശേലൊന്നും വന്നില്ല എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യൊക്കെ ഫ്ലോപ്പ ആയാരുന്നു പക്ഷെ പിന്നെ പിന്നെ ശെരിയായി
അത് അളവൊക്കെ നല്ല കറക്റ്റ് ആണല്ലോ അന്റെ അടുത്ത് അതൊന്നും ഇല്ല മെഷർമെന്റ്
ഇപ്പോ ഞാൻ മേടിച്ചായിരുന്നു ആ സമയത്ത് എല്ലാവരും ആ സമയത്ത് മേടിച്ചല്ലോ ഞാനും അങ്ങനെ മേടിച്ച ബീറ്ററൊക്കെ മേടിച്ച് പിള്ളർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവിടെ അത ഉണ്ടാക്കാൻ പിള്ളേ ഇഷ്ടയതൊണ്ട് പിന്നെ ഞാനത് മേടിച്ചു ആഹ്
കേക്ക് ഭയങ്കര ഇഷ്ടിക്കരല്ലരിക്കും കുട്ടികൾക്ക അല്ല ഞാനൊക്കെ തന്നെയാണ്
ആഹ്
ണ്ടുണ്ടെങ്കില് ഓരോ പീസ ഓരോ പീസ അങ്ങനെ
കഴിച്ചൊണ്ടിരിക്കും ആഹ് അതെല്ലാർക്കും അതെ ആഹ് ഞാനും അങ്ങനെയൊക്കെ തന്നെ കേക്ക് ഉണ്ടെങ്കിൽ കേക്ക് കഴിച്ചോണ്ടിരിക്കും മ കേക്ക്ന്നല്ല മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ
അവരൊക്കെ ആഹ് മധുരം ഇഷ്ടൊക്കെ തന്നെ പ്പ കൊറേ കോർച്ചതാ
ആഹ് കൊറച്ച് ആഹ് ആഹ് പിന്നെവേറെന്നാ സ്പെഷ്യൽ ഉണ്ടാക്കണന്ന ഫുഡ്
ഞാൻ ഇറച്ചി കേക്ക് അങ്ങൻത്തൊക്കെ ഉണ്ടാക്കും
ഇറച്ചക്ക ഉണ്ടാക്കണം കൂടുതലും ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ലേ
എന്റെ മ ബിരിയാണി ഞാ ആദ്യം ഉണ്ടാക്കതാ എന്റെ കല്യാണം കഴിഞ്ഞ്ഇങ്ങട് കൊ പക്ഷം ഇവടെ അങ്ങനെ ഉണ്ടാക്കൽ നടക്കൂല്ല ഇവിടെ മാക്ക മ്മന്നെ ഇണ്ടാക്കണം എന്നുള്ളതാ
അതെയോ ആഹ്
നമക്ക്പിന്നെ ഞാൻ അയ്മക്കൊന്നും പോയൽ കൂടില്ല
ആത പായസ എല്ലാക്ക ഇഷ്ട
പായസം ഉണ്ടാക്കണല്ലേക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയത്
ആഹ് ആഹ് ആഹ് ആഹ് എന്ത് പായസായിട്ട ഇഷ്ടംണ്ടാക്കാൻ
സേമിയ പായസം അധികം ഉണ്ടാക്കല് അത അതെ ഇഷ്ടല ആ
അതെ പക്ഷെ സെമിയ പയസ ഉണ്ടാക്കാനല്ലേ എളുപ്പം അത്
ആഹ് എളുപ്പ അതണ് മ റ്റത് കുറച്ച് ഞമ്മക്ക് പെരുന്നാൾ അങ്ങനത്തെ ടൈമിലക്കെ ഉണ്ടാക്കും അതഅപ്പൾ കുറേ ഉണ്ടാക്കും ഫുട്ടിങ്ങ ഒന്നും ഉണ്ടാക്കലില്ല
ആഹ് ഞാന് പെരുന്നാളിൻ്റെ സമയാവുമ്പ എന്തേലും വെറൈറ്റി അക്കി എണ്ടാക്കും ന്നല്ലാതെ പിന്നീട് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാ സ് വും വേന്നും അങ്ങനെ എല്ലാ ആഴ്ചയിലും അങ്ങനെ ഉണ്ടാക്കാറോന്നു പിന്നെ പായസം എനിക്ക് കൊഴ കഴിക്ക്ണ്ഭയങ്കര ഇഷ്ട പക്ഷെങ്ങനെ മറ്റേ മറ്റുള്ളോരുണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് തോന്നണ്നെ ഞാ കെണ്ടാ ക്ക് ങ്ങനെ കൈ നമ്മള് തന്നെ ഇണ്ടാക്കി പാടുപെട്ട് കഴിക്ക്ണേക്കായും ടേസ്റ്റ് ആണ് ഇൻക്ക് മ മറ്റ് ള്ളോർ ഇണ്ടാ കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് പിന്നെ അട ആട ആടപ്പായസം എനിക്കിഷ്ട നല്ല ടേസ്റ്റ് അല്ലേ
ഉം അത് നല്ല ടേസ്റ്റ കല്യാണത്തിനന്നൊക്കെ കിട്ടുമ്പോക്കെ നല്ല രസവാണ് എവിടുന്നെങ്കിലും പുറത്തുന്ന് കഴി മ്പഴേ വീട്ടിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല
ആഹ് ഞാനും പായസവുണ്ടാക്കലിപ്പൊ കുറവാ ആദ്യക്കെ ഉണ്ടാക്കുവാരുന്നു സേമിയായൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പവാ ഒരു പാലും ഒരു സേമിയയുടെ പാക്കറ്റും കുറച്ച് നെയ്യൊ ക്കെ ഉണ്ടെങ്കി സംഭവം കലക്കി ആ അത് മതീലോ അടപ്പായസം ആണെങ്കി ഞാന് അങ്ങനെ ആ പാക്കറ്റ് മിക്സ് വരുന്ന അടയില്ലേ നമ്മടെ അടപ്രഥമ പാലടയുടെ അതില് ആ അത് അത് മേടിച്ചിട്ട് അതിലെല്ലാം ഇട്ടിട്ട് ആ പാലും കൂടി ഒഴിച്ച് നമ്മൾ മതില്ലോ പാല് കുറച്ചിങ്ങന കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണന്നല്ലേ ഒള്ളൂ ഒരു പ ആ കൊറ പ ആ പാല് തന്നെ പറ്റി പറ്റി അട വേവണം എന്നാലാണ് ആ സാധനം ടേസ്റ്റ് ഒള്ളൂ പക്ഷെ കൊറച്ചെ ഉണ്ടാവുള്ളു നമ്മളൊരു പാ ക്കറ്റ് മേടിച്ച കറക്റ്റ് ഒരു ഗ്ലാസ് കുടിക്കാം പക്ഷെ ഒരു ഗ്ലാസ് കുടിച്ചാ മതി പെട്ടെന്ന് വട്ടി പോവും നമ്മള് നല്ല പാലും കുറുകി ആഹ് നല്ല പാലും അതിലങ്ങനെ കുറുകും പിന്നെ നല്ല മധുരവുമല്ലേ അപ്പൊ പെട്ടെന്ന് നമ്മൾ മടു ത്ത് പോവും ഒരു ഗ്ലാസ് മതി പക്ഷെ നമുക്ക് ഒരു ഗാസൊന്നും കുടിക്കുമ്പോ തോന്നും ഓ തെകയൂല്ലല്ലോ പിന്നെയും പിന്നേയും കുടിക്കാൻ തോന്നും പക്ഷെ നമുക്ക് ഒരു ക്ലാസ് കുടിക്കുമ്പോത്തേക്കും നമുക്ക് മതിയാവും
ഉം ഞാനൊക്കെ പായസം കിട്ടിയ ഇങ്ങനെ
കുടിച്ചോണ്ടിരിക്കും എനിക്കിങ്ങനെ വെളുത്ത പായസവാ ഇഷ്ടം ഇങ്ങനെ പാലടയും സേമിയ എനിക്ക് ഗോതമ്പും പരിപ്പൊന്നും അത്ര വലിയ ഇഷ്ടല്ല കുടി ക്കൂലാന്നല്ല അന്നാലും എനിക്ക് ആ ശർക്കരേനേക്കായും എനിക്കിഷ്ടം പഞ്ചസാ
ആഹ് അത് നമ്മക്കൊരു പായസ പായസത്തിന്റെ ടേസ്റ്റ് കിട്ടൂല്ലല്ലോ
ആ എനിക്ക് ശർക്കര വല്യ കായ ഇഷ്ടല്ല പക്ഷെ പാലടയൊക്കെ ഭയങ്കര ഇഷ്ടവാ
ഗോതമ്പ് മുറുക്കൊക്കെ രസമാണ് ചേലോ ചെലോരുണ്ടാക്കിത് നല്ല ടേസ്റ്റാണ്
ആഹ് ചിലരുണ്ടാക്കും നല്ലത് ഇപ്പ തേങ്ങയില് മാത്രം തേങ്ങ വെള്ളവൊക്കെ ഒഴിക്കാതെ പിഴിഞ്ഞ് പാലെടുത്ത് ഉണ്ടാക്കൂല്ലേ അതിനൊക്കെ നല്ല ടേസ്റ്റ് അതീ ഹിന്ദുക്കളൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് അവര് ഓണത്തിന്റെ പായസ്സവൊക്കെ നല്ല ടേസ്റ്റല്ലേ
ഉം ഞാൻ ഓണത്തിന്റെ അതൊന്നും കഴിച്ചിട്ടില്ല
കഴിച്ചിട്ടില്ല ആഹ് ആഹ് ആ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ചേച്ചി ഉണ്ട് ചേച്ചി ഇങ്ങനെ ഓണം വരുമ്പോ പായസം കൊണ്ട് തരാറുണ്ട് അങ്ങനെ കുടിച്ച് എനിക്ക് ടേ സ്റ്ററിയാം നല്ല നന്നായിട്ട് നല്ല തേങ്ങയുടെ ഇതൊക്കെ
ഉപ്പൊന്നും ഇടൂല തോന്നണല്ലെ ഉപ്പിടാതെ പായസം ഉണ്ടാ
എങ്ങനെ എങ്ങനെയാന്ന് അറിയില്ല പക്ഷെ അവര് തേങ്ങ അവര് ആറും ഏഴും തേങ്ങയൊക്കെ എടുത്താ ഒണ്ടാക്കണേ
ആ അത്രയും കട്ടി പാല് ഇതാവും
അത് വെള്ളവൊന്നും ഒഴിക്കാതെ ഇങ്ങനെ തേങ്ങ ചരണ്ടിട്ട് ഇങ്ങനെ തോർത്തിൽ ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കൂലേ തേങ്ങയുടെ ഇത് മാത്രം പാല് മാത്രം അങ്ങനെ ഇത് തെ അവര് പായസം ഉണ്ടാക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ഉം മറ്റേ അരിപ്പേൽ കുതി ഇതൊ ക്കെയല്ലേ അരിച്ചല്ലെ എടുക്കുന്നത് ഇത് അവരെ അങ്ങനെ എടുക്കണില്ലല്ലോ
പണ്ട് സ്കൂളില് എന്തോ ഒരു എന്തോ ഒരു പരിപാടിക്ക് ഇങ്ങനെ പായസം കുടിച്ച് ആ ആ ആ ടേസ്റ്റ് എനിക്ക് പിന്നെ ഏത് പായസം കുടിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അന്നെന്തോ അത് കൊറച്ചള്ളേന്നേനും പക്ഷെ ആ നമ്മൾ അങ്ങനെ കിട്ടിയത് കൊണ്ട് എന്താ എനിക്കറിയില്ലാ ഞാൻ എപ്പോഴും വിചാരിക്കും അത്ര ടേസ്റ്റ് പിന്നെ ഒരു പായസത്തിനും കിട്ടിയിട്ടില്ല
എന്നാ നമ്മളെ പിന്നെ കുറച്ച് കഴിക്കുമ്പോഴും പിന്നെ നമുക്ക് ആദ്യം ആദ്യായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ ആദ്യം വെച്ച നമ്മള് അത്ര കൊതിച്ച് കഴിക്കുമ്പോ നമക്ക് ഭയര ടേസ്റ്റ് ആയിരിക്കും ആ പക്ഷെ കൊറ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോ നമുക്ക് അത്ര ടേസ്റ്റ് നമ്മ വീട്ടിൽ ഇപ്പൊ കൊറേ ഉണ്ടാക്കാൽ നമുക്ക് അത്ര ടേസ്റ്റ് തന്നൂില്ല പക്ഷെ പുറത്തുനിന്ന് വന്ന് കഴിക്കുന്നവർക്ക് ടേസ്റ്റ് ഉണ്ടാവും അതിന്
മം
ഉം
പിന്നെന്തോ അച്ചാർ അന്നൊക്കെ ഉണ്ടാക്കുമോ
അച്ചാറ് വീട്ടിലിങ്ങനെ അച്ചാറൊക്കെ മാങ്ങാ അച്ചാർ ഉണ്ടാക്കുന്ന നാരങ്ങി അച്ചാൊക്കെ ഇട്ടാ കയപ്പായിരിക്കും
ഉം മം എനിക്ക് ഇഷ്ടല്ല
ആ എന്ന എനിക്ക് നാരങ്ങ അച്ചാർ ഇഷ്ടാണ് നാരങ്ങ അച്ചാർ ചെറിയ കൈപ്പ് ഇപ്പൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കും ഭയങ്കര കഴിപ്പമാണ്
ആഹ് എന്ത് ഉണ്ടാക്കോ
എന്താ എങ്ങനെയാണ് ആ എങ്ങനെയാന്ന് എനിക്കറിയ പക്ഷെ ഭയങ്കര കയ്പപ്പ ഞാൻ ഉണ്ടാക്കുമ്പോൾ അല്ല പക്ഷെ എനിക്ക് ഇച്ചരി കൈപ്പ് ഇഷ്ടം ആണ് ഭയങ്കര കൈപ്പായി പിന്നെ കുറേ ദിവസം ഇരിക്കും ഇരിക്കുമ്പോൾ കൈപ്പ് പോയിരിക്കും നരങ്ങിടാറില്ല മാങ്ങ അച്ചാർ ഉണ്ടാക്കാറുണ്ട് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാറുണ്ട് നെല്ലിക്ക ഉണ്ടാക്കാറുണ്ട്
ഉ നെല്ലിക്ക അച്ചാറോ അതിന്റെ ചെറിയ കയപ്പുണ്ടാവൂല്ലേ
ആ നെല്ലിക്ക അച്ചാറിന് നമ്മള് നെല്ലിക്കേി കയപ്പില്ല പുഴങ്ങിയിട്ടല്ലേ നമ്മൾ ഇടുന്ന അല്ല ഞാൻ ആവി കയറ്റിട്ടിട ഇഡലി പാത്രത്തിലെ നെല്ലിക്ക വെച്ചിട്ട് ആവി കയറ്റിയിട്ട് അതിന്റെ ചൂടാറുണ്ട് അതിന്റെ തോല് കുരു അളഞ്ഞിട്ടി ഇങ്ങനെ ചെറുതാക്കി പൊളിച്ചെടുത്തിട്ട് ഇടും പക്ഷേ നെല്ലിക്ക ഇഷ്ടമല്ല ഇഷ്ടൊന്നുമല്ല ഇവിടെ പിന്നെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഇടും നെല്ലിക്ക എനിക്ക് മാങ്ങയും വെളുത്തുള്ളിയിേ ഇഷ്ടള്ളു
ഉ ഒത്തിരി അധികം ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല
ഉം വെളുത്തുള്ളി എനിക്കിഷ്ടമാണ് നല്ല ടേസ്റ്റ്
എനിക്കിഷ്ടമുള്ള മൊതലാണ് വെളുത്തുള്ളി ഞാൻ പച്ചക്കെ തിന്നും
ആഹ് എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടാ ഇവിടെ ഇക്കാക്ക് വെളുത്തുള്ള ഇഷ്ടല്ലാ പിന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ നോക്കൂല പിന്നെ ആഹ നെല്ലിക്കയൊക്കെ ഭയങ്കര ഇഷ്ടപുള്ളിക്കക്ക്
ഉം ഈത്തപ്പ അങ്ങനെ ഈത്തപ്പ വെളുത്തുള്ളിയ കൂടി ഒക്കെ ഉണ്ടാക്കൂല്ലോ
ആ് മറ്റേ നാരങ്ങൽ ഈത്തപ്പഴോട്ട ഉണ്ടാക്കും നാരങ്ങി ഈത്തപ്പഴ ആഹ് അപ്പ അപ്പൊ നാരങ്ങയുടെ കൈയിപ്പ അറിയില്ല നല്ല ടേസ്റ്റ് അച്ചാറിന്
മം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി
ആ അത് ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അച്ചാർ ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റൂില്ല എല്ലാവർക്കും അച്ചാറ് വേണം കഴിക്കും
മം എന്റെ മോൻക്ക് അങ്ങനെയാണ് എന്നും അച്ചാറ്
ഇവിടെ നാരങ്ങയും മാങ്ങയും എന്നും ഇവിടെ സ്റ്റോക്ക് വേണം എന്നാലോ കഴിക്കോളൂ മക്കളൊക്കെ കിടന്നാ
മക്കളക്കെ നേർത്തറൊങ്ങും.
നേരത്തെർങ്ങുന്നാ ആഹ് ആഹ ഓക്കൊന്നെങ്കിൽ ശരിയാന്ന് പിന്നെ വിളിക്കാം